ഹലോ
ഹലോ
കേൾക്കണില്ലേ
കേൾക്കുന്നിണ്ട്
ആഹ റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാ ചോദിച്ചത്
ആഹ ഒക്കെ
ആഹ ആ റേഞ്ച് കമ്മിയാണ് റേഞ്ച് കമ്മി
എന്താ ടാ റേഞ്ച് ഇല്ലേ
അതിങ്ങനെ മഴക്കാറായിട്ടേ ആഹ് സ്വന്തം നെറ്റ്ല്ല ഹോട്ട്സ്പോട്ട് ആണ്
ഓ സ്വന്തയിട്ട് കയറ്റിടെ
സ്വന്തായിട്ട് വേണമെന്നില്ല ഇപ്പോൾ അൺലിമിറ്റഡ് ഉണ്ടാകുമ്പോ പിന്നെ ആവശ്യമില്ലല്ലോ
ഓ ശരിയാണ്
ഉം എന്നിട്ട് ചായ കുടിച്ചോ
ചായ ഞാൻ കുടിക്കാറില്ല എപ്പോഴെങ്കിലും ഒക്കെ
ഉം ഓ കടി എന്താണ്
കടി അങ്ങനെന്നുല്ല ചേച്ചിട്ടേ അവിടെ കുടിച്ചോ
ഇല്ല ഇവിടെ ആറ് മണിയാവും
അത് എന്താ ആറ് മണി
അങ്ങനെയല്ല ആ ടൈമിലാണ് എല്ലാവരും ഉണ്ടാവുക
ആഹ്
അപ്പപ്പോ ഇരുന്ന് കുടിക്കും പിന്നെ ഞാൻ കുടിക്കാറില്ല
ആതെഎന്താ
ഞാൻ പിന്നെ പണ്ടേ ചായ കുടിച്ചില്ല
പണ്ടേ ചായ കുടിക്കി
ആഹ് ഓ ആന്താ ചായ കുടിക്കാത്തെ
അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടല്ലന്നല്ല ആദ്യതൊട്ട് അങ്ങനെ കുടിക്കില്ല
ആഹ്
എന്താ ഇൻ്റെ പരിപാടി
പരിപാടി എന്താ ഒരു നോവല് വായിക്കാ
ആഹ് പിന്നെ നാളെ ക്ലാസ്ഒക്കെ ഉള്ളതല്ലേ ഇപ്പൊൾ ഒരുപാട് എഴുതനൊക്കെ ഉണ്ട്
ക്ലാസ്സ്ണ്ടല്ലോല്ലേ
ഉം നാളെ തിങ്കളല്ലേ രണ്ട് ദിവസത്തെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് നാളെ തുറക്കല്ലേ
എന്നിട്ട് ക്ലാസ്സ് ഒമ്പതേകാലിന്
എപ്പോൾ ചെയ്ത്
രണ്ടേമുക്കാൽ രണ്ടേമുക്കാലിന് കഴിയും നാല്ണി നാല് അര ആകുമ്പോൾ വീട്ടിലെത്തും
കുഴപ്പമില്ലല്ലോ സുഖാണല്ലോ
ഉം മൂന്ന് ബസ്സ് കേറണം
മൂന്ന് ബസ്സ് മാറി മാറി കയറണം അത് നല്ല സുഖലേ ഏർപ്പാടല്ലേ
അപ്പൊ ശരിടാവുന്ന അതെ
ആ മൂന്ന് ബസ് കേറാ ഒര് ബസ് കേറീട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങീട്ട് പിന്നെ അവിടുന്നൊര് ബസ് കേറീട്ട് അവും എറങ്ങീട്ട് പിന്നൊരു ബസേറണം അങ്ങനെ മൂന്ന് ബസ്സ് കേറണം
വീട്ടില് ഇപ്പാരെക്കെണ്ട് ഇങ്ങട്ട് എല്ലാരുണ്ടോ
വീട്ടില് ഞാന് പിന്നെ ഉമ്മ ഉപ്പ അനിയത്തി തത്താരില്ല
താത്താരെ
താത്താര് താത്താരേ ഹസ്ബന്റിന്റെ വീട്ടിൽ അവരെല്ലാം ഇനി വെക്കേഷൻല് വരും
ആഹ് എന്നിട്ട് എന്തേക്കെണ്ട് അവിടെ വിശേഷം ഫുഡ്ണ്ട് ഇനി നൈറ്റ് എന്തേലും രാ കേക്ക്ന്നില്ല സൗ ഓ പിന്നെല്ലാ അതൊക്കെ ഇണ്ടാക്കൂ.
ആഹ്
ഉം
എന്തൊക്കെ ഉണ്ടാക്കും
എന്തൊക്കെ ഉണ്ടാക്ക ചോയിച്ചാല് ബീഫ് ഉണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും ഫിഷ്ണ്ടാക്കും പിന്നെ നെയ്ച്ചോറക്കും പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട എല്ലാം നുറുങ്ങ് ശ് നങ്ങളും ഉണ്ടാക്കും
ഉഷാറാണല്ലോ
പിന്നെ ഇണ്ടാക്കണ്ടേ.
ആ ഇയ്യ് ണ്ടാക്കോ?
അങ്ങനെ ചോയിച്ചാ ആ ചെലപ്പോക്കെ ഇണ്ടാക്കും
ആഹ് എന്തൊക്കെ ണ്ടാക്കും.
എന്തൊക്കെ വെച്ചാ അങ്ങനെ അങ്ങനെന്നും ചോയിക്കരുത് ഏത്
ഉം എന്നാലും കൂടുതലായിട്ട്
ഏ ബീഫൊന്നും വചോക്കിട്ട്ല്ല.
ബീഫൊക്കെ വെചോക്കണം നല്ലൊരു എക്സ്പീരിയൻസാണ്.
നിങ്ങള് വെക്കോ
ഉം ഞാൻ ഉണ്ടാക്കുല്ലോ
ഏ് എങ്ങനെ ഉണ്ടകലേ
എങ്ങനെ ഉണ്ടാക്കെ ചോയിച്ചാല് നമ്മള് ബീഫ് എന്താണ് ബീഫിനോട് എന്താണ് വേണ്ടത്
ബീഫ് നമ്മള് വരട്ടല്ലേ
ആ ബീഫ് വരട്ടെ ബീഫ് വരട്ടേണ്ട എന്താ ബീഫ നുള്ള കഴുകി പീസ് കഷ്ണങ്ങളാക്കി മുറി ചിട്ട് ആയിക്ക് ചെറിയൊരു പീസ് സവാള പിന്നെ തക്കാളി.
ആ
വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി
എന്തേലും ഇണ്ടാക്കിയിക്കണോ വീട്ടില്
ആഹ്
എന്നിട്ട എങ്ങനെ ഉണ്ടായിരുന്നു
അടിപൊളിയര്ന്നു അതൊക്കെ ഉണ്ടാക്കണ്ടേ
ആ അങ്ങനെ ഇണ്ടാക്കി നോക്കീട്ടില്ല നമ്മള് ചിക്കൻ കറിക്കെ ഇണ്ടാക്കും
ഞ നമ്മളെല്ലാം ഉണ്ടാക്കി വയ്ക്ക
ആഹ്
ഉം മന്തിണ്ടാക്കോ
തന്നെ പഠിച്ചേചോളളല്ലോ മന്തി ഇണ്ടാക്കും
മന്തി ഉണ്ടാക്കൂല്ലേ ലാസ്റ്റ് എപ്പഴ മന്തി ഇണ്ടാക്കിയെ
ഇപ്പാടുത്തൊന്നും ഉണ്ടാക്കിട്ടില്ല കുറേ ആയിരിക്കുണു
ആഹ്
കല്യാണം കഴിഞ്ഞിട്ടു ണ്ടാക്കിയാ
ഓ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി
കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷാവാറായി ഈ മാസം
ഒരു വർഷം
ആഹ്
ഹസ്ബെന്റിനു എന്താണ് ജോലി ഗൾഫില് എന്താണ്
അവിടെ ലുലൂല് വർക്ക് ചെയ്യാണ്
ലൂലൂ ലോ മ് അങ്ങനെ സസ് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലുണ്ടോ
ആഹ് ഒരെണ്ണം കൊടുത്തിരുന്നു
ഏത് ബർത്തെടെക്കോ
ആഹ് ബർത്ഡേയ്ക്
ഇങ്ങട്ട് കിട്ടിയലുണ്ടോ
ഇങ്ങട്ട് കിട്ടിയൊന്ന് ചോയിച്ച രണ്ടെണ്ണം കിട്ടിയിന്
ബർത്ത്ഡേക്കോ
ഏഹ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞാര്
ആഹ് ഒ കഴിഞ്ഞെന് ശേഷ കിട്ടിയേ അന്നന്നെ കിട്ടണ്ടേ
ആണെ കഴിഞ്ഞിട്ടുണ്ടതാവു
ആഹ് എന്നിട്ട് ഇപ്പം എന്തേലും ജോലി ചെയ്യലുണ്ടോത് വീട്ടുത്രോക്കെ
ഇപ്പൊന്നും ചെയ്യുന്നില്ല വീട്ട് വെറുതെ ഇരിക്കുന്നു
എന്തേലും ചെയ്യാന് താല്പര്യണ്ടോ
താല്പര്യം ഇപ്പം നിലവിലില്ല എന്തേലൊക്കെ
ഏതു വരെയാ പഠിച്ചേ
ഞാന് ഡിഗ്രി ഫസ്റ്റ് സെക്കൻഡ് ഇയർ കുറച്ച് പോയിട്ടുള്ളു പിന്നെ
പിന്നെ എന്താ അത് എന്താ നിർത്തിയെ
അത് ചെറിയ ഇങ്ങനെ പ്രശ്നങ്ങളായിപ്പാ നിർത്തി
ഇനി അത് കംപ്ലീറ്റ് ആക്കണ്ടോ
ഇല്ലില്ല ഡിഗ്രി ഞാൻ പോയിട്ടില്ല
അത് എന്താ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണത് നല്ലതല്ലേ
നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ സപ്ലൈ ഒക്കെ ഉണ്ട് രണ്ടെണ്ണം പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല
സപ്ലിള്ളത് എഴുതിയെടുക്ക അങ്ങട്ട് കംപ്ലീറ്റാക്ക്‌ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചാൽ മതിയല്ലോ
ക്ഷെപ്പോ ഇൻട്രസ്റ്റ് ഇല്ലന്റെ രീതിൽ വേറെന്തെങ്കിലോക്കെ കോഴ്സ് നോക്കണം.
ന്നാ വെല്ലോ ആറു മാസത്തെ മൂന്ന് മാസം തൊട്ട് അങ്ങോട്ടുള്ള കോഴസുകൾ ഉണ്ട് അതൊക്കെ നോക്കിയാൽ മതി
നോക്കണം
അല അല്ലെങ്കി ഇപ്പൊ പെരികുത്തർക്കല്ലേ പി എസ് സി നോക്കാലോ?
പി എസ് സി നോക്കണം അത് കൊടുത്തിനു ഒരുവട്ടം പിന്നെ എന്തോ ശരിയായില്ല
പി എസ് സി ഇപ്പ ഏതൊക്കെയൊക്കെ എക്സാം വരുന്നുണ്ടല്ലോ
നിങ്ങൾ ചെയ്യണ്ടോ
ആഹ് ഞാൻ മൂന്ന് എക്സാമിന് കൊടുത്തണ് ഒന്നിന്റെ ഡേറ്റ് വന്നണ് തോന്നിണ്ട് നോ ന് അയിന് ഹാൾടിക്കറ്റ് പ്രൊഫൈലിന് എടുക്കണം അത് ഇങ്ങനെയൊക്കെ പി എസ് സി ഒക്കെ നോക്ന്ന് നല്ലത ഗവൺമെൻറ് ജോലിങ്ങനെ ഒരു ലക്കിൽ കിട്ടിയ ലൈഫ് സെറ്റിലായില്ലേ?
എ ആ തേക്കെന്നെയാണ് നോക്കണം
ആ അല്ലേ പിന്നെ മൂന്ന് മാസത്തെ കോഴ്സൊക്കെണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഏതേനി
പ്ലസ് വൺ, പ്ലസ് ടു, ഹ്യൂമാരിസ്
ഓ കൊമേഴ്സ് ആണെങ്കി വല്ലകമ്പ്യൂട്ടർ കോഴ്സ ഒക്കെ പഠിച്ചാൻ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ പഠിച്ചാല് എവിടെലൊക്കെ കേറാ
നിങ്ങളേതടുത്തിനേ പ്ലസ് വൺ പ്ലസ് ടു
സയൻസ് സയൻസ് ബയോസ്
ഓ സയൻസ് ടാസ്ക് ആണല്ലോ?
പറയണ്ട ഭയങ്കര ടാസ്കാ
ബസ് ണ്ടായിനോ
എ പ്ലസ് മൂന്ന് മൂന്നെണ്ണം
ഏ മൂന്നെണ്ണോ?
ഉം മൂന്നെണ്ണം മൂന്ന് എ പ്ലസും, ഒരേയും, പിന്നെ ബി പ്ലസും.
കൊയപ്പല്ലാത്ത മാർക്ക്ണ്ടല്ലോ
അതന്നെ എങ്ങനെ കിട്ടിയേന്ന് എനിക്കറിഞ്ഞൂടാ അതൊക്കെ ഒരു ലക്കീല് കിട്ടിയതേക്കാരം
ആഹആഹാ
ചില്ലറ നയ്പ്പൊന്നൊല്ല ന്നട്ട്
ങ്ങേ ട്ട്
സ്പെഷ്യല്ന്ത ന്ന് ഇവനിങ്ങിന്
സ്പെഷ്യല് ചിക്കന്
ഓ അതന്നെയ
ആ അവടെന്തേനി
ഇവടെ ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ
ഹേ
ഉും നൈറ്റ- രാത്രി അതൊക്കെ തന്നെ
എങ്ങനെ
രാത്രി അതക്കെ തന്നെ
രാത്രി ഞാനങ്ങനെ പ്രത്യച് ചോറൊന്നും തിന്നാറില്ല
അതെന്തേ
ആ അതങ്ങനേ തിന്നാതകില്ല
ആ ഡയറ്റില
ഡൈറ്റോന്നല്ല പി സി ഓ ടിന്റെ പ്രശ്നം ഉള്ളോണ്ട്
ആ അപ്പ കൊർച്ച് കണ്ട്രോള് ആഹ ആ പിന്നെ
ആഹ്
കട്ടാക്കിക്കോ